ഹലോ ഹലോ കേക്കുന്നൊണ്ടാ? അവിടെക്കെ എങ്ങനെയ മഴയൊണ്ടായിരുന്നാ?
ആ ഇന്ന് മഴ ഇണ്ടായിനി ഇന്ന് രാവിലെനീച്ചപ്പം ഫുൾ മയയായിന്.
ഉ വിടേം മഴയാണ് ഇപ്പ പെയ്യുന്നുണ്ടോ?
ഇല്ല ഇപ്പൊ പെയ്യുന്നില്ല ഇപ്പം ഇതാണ് സാധാ ഒരു പത്ത് മണിക്ക് ശേഷം പിന്നെ ഇതന്നെ വെയിലാണ്. പിന്നെ എലോവും വെയിലില്ല മൂടിക്കെട്ടിക്കൊണ്ടിങ്ങെ നിൽക്കാണ്. കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ടേനി, കുട്ടിക്ക് പനി തുടങ്ങീട്ടൊരാഴ്ചയായി. പ്പയിനെ പനിക്ക് മാണ്ടി കൊണ്ടോയി അപ്പനി മയ ആവുകൊണ്ടിപ്പന്താ ബുദ്ധിമുട്ട് ആവും വിചാരിച്ചിന് ഏതായാലും ജ് പോയപ്പം കൊയപ്പൊന്നും ഇല്ല. റോഡ് ഒരു ഇതില്ല റോഡ് ഡാണേ ഒരു ചെലോടത്തൊക്കെ ഒരു പൂ വണ്ടിയിലൊക്കെ പോകുമ്പോ പൂള്വെ. അപ്പൊക്കെതികേടാണ് . വ വണ്ടി വണ്ടി പൂളും.
ഓ അങ്ങത്തണ ചാപ്പാ പൊതഞ്ഞു പോന്നത് തുട്ടിക്കിട്ട് ഉള്ളത്
ആ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായതൊണ്ട് അപ്പൊ ഏതായാലും മഴ ഒന്നും വെയിലായപ്പ കൊയപ്പ കൊഴപ്പല്ലാതെ ആയി, പിന്നെ ഏതായാലും പിന്നെ പനിക്ക് പോയി പ പനിയാണെങ്കിലോ രണ്ടാഴ്ചായി പനി തുടങ്ങീട്ടേ.
ആ ആ
അപ്പൊ അതാ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇല്ലേ കുറഞ്ഞിട്ടില്ലേ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരൂട്ടം ടെസ്റ്റ് ചെയ്തപ്പ ഇ ഇതാപ്പ് ഇതാണ് ആ രക്തം കൗണ്ട് കൂടുതലാണ് പറഞ്ഞു അപ്പയിന് മരുന്നൊടുത്തു, പിന്നെ ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റില് ന്യൂമോണിയ ആണ് കുട്ടിക്ക്.
അയ്യോ മോൻ കുഞ്ഞ് എളേ കുഞ്ഞാണോ?
ആ എളയ കുഞ്ഞാണേ രണ്ടര വയസ്സായിട്ടുള്ളു.
ഉം
അപ്പൊ ഒരു മരുന്ന്ന്നേക്കാണ് ന്യുമോണിയ ഒക്കെ ആയിട്ട്, എന്താണാവോ ആ യിന്റത് മാറി കിട്ടിയാ മതേന്. ഉം അതുകാനം എല്ലാം ഇങ്ങനെ നിക്കാണ് നീച്ചടക്കണ കണ്ടഞ്ഞാല് പനിച്ചേരാ രണ്ടീസം പനി വിടും മൂന്നാമത്തെ ദിവസം പിന്നെ ന്നെ പനിച്ചുവരും ആ പിന്നീ പനിച്ചുവരും രാത്രിയാമ്പ
വേറെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് പൊക്കൂടാരുന്നോന്നെങ്കി അല്ല ഇപ്പം കൊണ്ടു പോന്നിടത്തുന്നല്ലേ വേറെ ഒന്ന്
ആ അയിനേഴുപേർക്ക് പ്രൈവറ്റത്തെ മരുന്ന് പിടിച്ചൂല. ഈ ആ അങ്ങ ഗവൺമെന്റ് ഹോസ്പിറ്റലത്തെ മരുന്നെ പുടിച്ചുള്ളൂ അപ്പൊ ആദ്യം പ്രൈവറ്റില് കൊണ്ടുപോയി അപ്പൊ അവിടുന്ന് അതാഴ്ച കുടിച്ചിട്ട് പേരും ഭേദല്ല ഇപ്പൊ ഏതാലും ഇ ജീപൻ മാറണ്ടോന്ന് നോക്കട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാ അറിയില്ല ഇ മാറണ്ടേ മാറി കിട്ടിയാ മതിന് വേറെല്ല കുികളൊക്കെ പറഞ്ഞേക്കലും പഠപ്പിച്ചാനൊ ഭയങ്ക ബുദ്ധമുട്ടന എങ്ങനെയ
ആഹ് ആഹ് ആഹ ഇപ്പൊ കേടക്കാണ് ആള് കിടക്ക ആഹ് ആഹ് മോള് പോയി
ആഹ് ഓ നീ കിടക്കലന്നാ തല തല ചേരിടിമേല എവിടെയുംട തല വെച്ച ഇങ്ങനെ കിടക്കുക ഉം ഓനെങ്ങനെ നീച്ച നടക്കുന്ന കണ്ട പോ പറ്റെങ്കിലും കടക്കുള്ള അല്ലങ്കറച്ച തല
അതെണ അത് ഒട്ടുമിക്ക കുഞ്ഞുങ്ങളല്ലേ അവടെരെ എണീറ്റ് പോവും
ആഹ്
ആഹ് അവര് കിടക്കാൻ പറ്റില്ല ഒട്ടും വൈകങ്കിലേ അവിടെ കിടക്ക
ഈ നിയമോണിയക്ക എ എന്താ കൊടുക്കാൻ പറ്റാ എന്താന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടുംല്ല
അങ്ങനെ ഫുഡ് അങ്ങനെ ആതുണ്ട അന്
ഇപ്പണ്ട അറിയില്ല ചോദിച്ച ഡോട ഡോക്ടർക്ക് തന്നെ പോവാനൻയിക്കണം അന്നേം ആവുമ്പോൾ നീച്ചു പോവും ആ പോണ തിരക്കിലാണേ അപ്പൊ പിന്നെ അന്ന് പറഞ്ഞു ആ അപ്പൊ വേഗം ആ മ ജീവസന് മരന്ന് എഴതിട്ട് അവർക്ക് അവർക്കത് കഴിട്ട് വേണ്ട പ്രൈറ്റിൽ പോയിരിക്കാനേ
അങ്ങനെയ ഉണ്ടല്ലേോ ഗവൺമെന്റ് ഹോസ്പിറ്റല ഡോക്ടർ പ്രൈവറ്റിലും പോവോ
ആ ഓല ഉച്ചവരെ ഓല ഹെൽത്ത് സെന്ററിൽ ഉച്ച വരെ ഓല ഇവിടെ കുത്തിർക്കും ഉള്ളിൽ കുത്തർക്കും ഗവൺമെന്റ്ത്തർക്കും അത് എണീറ്റ് പോയ എന്താ തിരക്കും ഒരു മണി ഒന്നര ആകുമ്പോത്തും ഡോക്ടർട്ട പോയില്ലെങ്കിൽ വ വേൻ വ വേൻ വരിയാക്കാണ്ട് ഇങ്ങനെ മൂന്ന് മണിയാകുമ്പോത്തന് എ അവയർ സെന്റൽോ പുറത്ത് പോയി അപ്പോതും ഡോക്ടർക്ക്ത് ഫീസ് കി ഗവൺമെന്റിന്ന് കിട്ടണ ഇങ്ങട്ടും പുറത്ത നിന്ന് കിട്ടണതാ വേണ്ടത് അത് അന്നന്ന് കിട്ടും മറ്റ മാസമല്ലട്ട
ആഹ പക്ഷെ ഇപ്പൊ രണ്ട് ശമ്പള ഉണ്ട് കിമ്പളണ്ട് കൊള്ളല്ല സർക്കാരിന്റെ ജോലി സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ മാനിച്ചിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട് അവിടെ വരുന്ന പേഷ്യൻസിനെ നോക്കണ അല്ലേ
ഉം ഒരു ഡോക്ടർ പറയും ഇനി മാറിയില്ലെങ്കിൽ അവിടെ വരേണ്ടി ക്ലിനിക്കില് വരേണ്ടിട്ട് റി ആരാ ക്ലിനിക്ക ഒക്കെ പോണ നമുക്ക് ഇതിൽന്ന് കിട്ടിയാ മതി മാറി
ഏ അപ്പൊ അവിടെ വേറെ ശമ്പളം അത് എക്സ്ട്രാ എടുക്കാാലോ അവിട
ആഹ് അത്ൽക്കായില്ലല്ലേ അങ്ങനെ അത് ഉച്ച ഗവൺമെന്റ ഒരു റൂമട്ടാലും ഫു വിളിച്ചുണ്ട് എാോ ഡോക്ർ ഉണ്ടാവുക അങ്ങനെട്ടളുടെ ഡോക്ർ കൂടിയണേ ഇപ്പോർക്ക് വെരും തിരക്കെക്കാരും മഴയും കൂടിയല്ലേ
ആഹ പിന്നെ ഒട്ടുമിക്ക പേര് ഇങ്ങനെ കൊണ്ടപോും ഇങ്ങനെ വരമ്പ പിന്നെ ഗതിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റാതൊകുമ്പോഴത്തേക്ക് വീട്ടിൽ പോയി കാണും
ആഹ് ഇവിടന്ന് പോലെ ചെറുക്ക് നോക്കൂല ഗവൺമെന്റ് ഡോക്ടർമാർക്ക് ച ചപ്പ അച്നോലൊക്കെർക്കും നോക്ക അല്ലാത്തർക്ക് വലിയ എക്സ്പീരിയസ് അ അവർക്ക് ഭയങ്കര ജാഡയേക്കാരം
അവര് അവര് വീട്ടിൽ പോയി ഇരുന്ന് അവിടെ ഇത്ര നമ്പര് ടോക്കൻ ഇട്ട കൊടുത്ത് കന്നിട്ട കൊടുത്തിട്ട് ഇത്ര പേ ഒരു ദിവം ഇത്ര പ വര നൂറ് വരരെങ്ക നൂറ്ര അമ്പത്തണെങ്ക അനെ ഇടും അത് എല്ലാടും അങ്ങനെയൊക്കെ തന്നെല്ല ഹോസ്പിറ്റലിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്
ആ നമ്മള് വരുന്ന് വരുന്ന് വരുന്ന് വരുന്ന് ഓലും കണ്ടു പിന്നെ തിരക്കൂടി
ഇതാണ് ത സിസ്റ്റർ മാറ്റേണ്ടള്ളത് സർക്കാർ ഹോസ്പിറ്റല ഡോക് ഡോക്ടർമാർക്ക് പ്രൈവറ്റ ആായിട്ട് ഇരിക്കാൻ പാടില്ല
ആഹ അനെ പാടില്ല ഓക്കൻ അന എടുക്കാൻ കിട്ടോ കിട്ടുന്നോർക്കല്ല ആർത്തി
നല്ലൊരു ശമ്പളം ഉണ്ടല്ലോ അവർക്ക് സർക്കാരിന് നല്ലൊരു ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും വേണം ന്നെ ക പഠിച്ച അത് അവരുടെ ഇത് നമ്മള് വാല്യ ചെയ്യണം പക്ഷെ എന്നും പറഞ്ഞ കൊണ്ട് അവർ സർക്കാരിൽ കേറി കഴിഞ്ഞു പിന്നെ അവിടെ ഒരു ആത്മാർത്ഥ കാണിക്കേണ്ടേ നമ്മള് നമ്മളെരു പ്രൊഫഷനിലോടൊരു ആത്മാർത്ഥത കാണിക്കണം
ഉം ചെലവലൊക്കെയൊണ്ട് അങ്ങനെ പിന്നെ നമ്മള് രാവിലെ കേറി ച ചെല ഗവൺമെന്റ് രാവിലെ കേറി ത് വൈന്നാരം വെരെ ഇരിക്ക്‌ണോല്ണ്ട് ഇത്ഹെൽത്ത് സെന്റർ കൂട്യണ് ഇങ്ങനെ കാട്ട്ണതെ
ആഹ് ആഹ് അവര് ഉച്ചയാവുമ്പം അങ്ങ് എറങ്ങി പോവും
ആ ആ ഇത്പ്പോ മറ്റോരറിലല്ലോ ഇതിപ്പോ റൂമ്ട്ട് കുത്ത്ർക്കണതൊന്നും
ഉം ഉം ഉം
അ നമ്മക്കിപ്പോ ഏത് ജോലിയില്ല കൂലിയില്ല ഒന്നുയില്ല പെരയിൽ ഇങ്ങനെ ജോലി കുട്ട്യാളേം മക്കളേം നോക്കി ഇങ്ങനെ ട്ക്കാ ഞാറായ്ച്ചില്ല ഞമ്മക്കൊയ് വ്
അതെല്ലാർക്കും അങ്ങന്യാ
നമ്മക്കാണെങ്കി ഒരു സൊ ഞാറായ്ച്ചേ കൂടി ഒയ്വില്ല ഒരുയ്വ് ന്ന്ർഞ കെടക്കപ്പായിന്ന് നീ
ഉ വീട്ടാമാർക്ക് എല്ലാർക്കും ഇത് തന്നെ പണി പിന്നെ ജോലിയെള്ള കാര്യാണ് അത് പറയെ വേണ്ട അവർക്ക് ഒട്ടും കാണത്തില്ല ഉം വീട്ടിലെ ജോലി
അഞ്ചരക്ക് ഇങ്ങിട്ട് എണീറ്റിട്ട് പിന്നെ തെടങ്ങിയിട്ട് പിന്നെ വേണം വൈകുന്നേരം പിന്നെ ചൂടുളളചോറും കൂ താനും
ആ ആ ചെലോർക്ക് ഭയങ്കര നിർബന്ധങ്ങനെ
അങ്ങനെ ഇവടെ ഒരു വയസ്സായോണ്ട് ഉമ്മയും, ബാപ്പയൊക്കെ ഉണ്ടായോണ്ടേ ജ്യോതി പ്പ ഇപ്പത്രായ് കുട്ടിനിം കൊണ്ട് വെന്ന് ആശുപത്രിന്ന് വെന്നു ഞ്ഞി വൈകുന്നേരത്തിന് അകടിച്ച് കൊറെ പണി ജോലികള് കുഞ്ഞുമുണ്ട് കെറച്ച്, കെറച്ച് ചെയ്തു പോയിട്ടൊള്ളെ ആശു ത്രിക്ക്
അ റെസ്റ്റ് ഇല്ലാതെ
ബാക്കില്ലൊക്കെ ചെയ്യാനാണ് ചെയ്ത്ട്ട് പിന്നെ അട്ത്തതെ കുട്ട്യാള് വെര്ലൊടങ്ങി സ്കൂള് ട്ട് പിന്നെ ഈ നേരത്തിന് ഈ ശാപം എട്ട് പത്ത് അ പിന്നെ കെടന്നാ പിന്നെ അഞ്ചര അഞ്ചര ആകുമ്പോ എനീച്ച ഞമ്മക്കാണ് ആദ്യം ശമ്പളം വാണ്ടിങ്ങിയത്
ആഹ് ഇപ്പം ഒണ്ടായിരുന്നല്ലോ സർക്കാരിന്റെ ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ വീട്ടമ്മാർക്ക് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ന്ന് ണ്ടായ്ര്ന്നും പർഞ്ഞോണ്ട് ഇട്ടിണ്ടായിരുന്നല്ലോ വാർത്ത ന്യൂസ് ഇങ്ങനെ കണ്ട ഇങ്ങില്ലാ വർ ഉണ്ടായിത് ഞാനാണെങ്കി ഇൻസ്റ്റാഗ്രാം ആണ് ഇങ്ങനെ സ്ക്രോള് ചെയ്ത് പോയപഴ്ത്തെ കണ്ടതാരുന്ന് വാർത്തായിട്ട് ന്യൂസായിട്ടുണ്ടായിരുനന്ന് തോന്ന്ന്ന്. താഴെ അങ്ങനെയിണ്ട അല്ല നമ്മുടെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കണമെന്ന്
ഉം അതൊക്കെ തെരഞ്ഞോലിയ വീട്ടമ്മ മാർക്ക് രനെക്കാണ്ടി എന്ന് ഏങ്കുരുത് അല്ലാതെ ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സായവർക്ക് പൈസണ്ട് ആ പൈസല്ല ത് ര അ എ. പി. എൽ കാർഡല്ലാം എട്ക്ക് മ്മ്ക്ക് എ. ബി. പി എ. പി. എല്ലർക്കത്തില്ല ബി. പി. എല്ലാർക്ക് ആ പൈസണ്ട്
ആ എ പി എല്ലാർക്ക് കാണത്തില്ല ബി പി എല്ലാടാർക്ക്‌ അതും മഞ്ഞക്കാടാർക്ക്‌ള്ള തോന്നു റോസാടാർക്കില്ലെന്ന് തോന്ന്ന്ന്
എന്തെണ്ട് ചെവപ്പ് കാർഡ് ഉണ്ട് ഉം ചെവപ്പ് ഉണ്ട് നമ്മക്ക് നീല കാർഡ്കാർക്കായില്ലാത്തെ
എ പി എൽ നേരത്തെ പണ്ടേ എ പി എലും, ബി. പി. എലും, വെള്ളേ നീലയില്ലല്ലോന്ന് പ്പൊ എ പി എല്ലെന്നെ രണ്ടും ബി പി എല്ലെന്നെ രണ്ടുണ്ടല്ലോ
കാട്നാപ്പൊ കൊട്ക്കണ്ടയേത് കാരണം ഓലാണീ എടത്തരത്തിൽ നി ക്ക്‌ണത് ഒന്നുല്ലാ നിക്ക്ണത് ചോപ്പും മഞ്ഞക്കാർക്കും എല്ലും എല്ലങ്കോണ്ടുംണ്ട് റേഷൻ പീട്യേ
എല്ലായൊണ്ട് മഞ്ഞകി, റോസ് സും മഞ്ഞേ കാർഡും കൂടുതലൊളേളാർക്ക് പിന്നെ അവര് ഇതാകാം അവർ കാശ് കാരും കൂടെ ആയിരിക്കും കൂടുതലും
ഉം ഉം കാശേക്കാരം ഞമ്മക്കിത് ഒന്നുല്ല ഒരു ഭർത്താവി ജോലി കഴിഞ്ഞ് എന്തേലേ ഒന്ന് കിട്ടണം കഴി ഇങ്ങനെ മീട്ടണം ഒന്ന് ചെലപ്പോഴ പത്ത് രൂപയും കൂടി കയ്യിയിലിണ്ടാവില്ല ആരെയങ്കിലും ഒന്ന് വന്ന് ചോദിച്ചാല് നമ്മളെ അവസ്ഥ അതാണ് നമ്മ ജോലി നല്ലോണം ണ്ട് പക്ഷേ ഒരു രൂപ നമ്മടെ ക്ജിക്കില്ലെങ്കിൽ മലെ കിട്ടലോ അടിഞ്ഞ കിട്ട ആഹ ആഹ് ഗൂളില്ലാത്ത പണിയാണ് ഞ
അത് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളരു ഇതാണ് കൂലി ഇല്ലാത്ത പണി
ല്ല എന്നാത്തെ പരിയിൽ പണിയാറി
ഉം പണി ഇല്ലേന്ന് വെച്ച എന്റെ പന്ന റബബേ
ഇല്ല ഒരു ദിവസ കിടന്നാ കഴിഞ്ഞില്ലമ്മള കഥ
ട്ട പിന്നെ രസയാണോ
ആ ക ആ ഒരു ദിവസം സുഖല്ലാതെ കിടന്നതാ പററ പിന്നെ നമുക്ക് പിറ്റേന്ന അതിന്റെ അരട്ട പണി
നിങ്ങള്ൾ പനി ഏ പിിച്ച ഒരു ദസം എങ്കില കിന്നിട്ടുണ്ടോ ഇതുവരെ
ഓ പിന്നെ എനിക്കിപ്പ നരെ വയറ്റ വയ വയറ വേ് വയറ്റന്നും പോയ കടന്നീന് മക്കൾ നാടിനുണ്ട് അവര് സ്കൂൾക്ക് പോലെ ഒരിക്കലും പിന്നെ വീട്ടിൽ പിന്നാത്തൂനെക്കെ കണ്ട് മ്മള എടുക്കുന്നവർക്കൊക്കെ എത്തൂല്ല ഞമ്മള എടുക്കുമ്പോ നമ്മള അങ്ങനെ എടുക്കുമ്പോ വേറെ എങ്ങന എടുക്ക്പോൾ പക്ഷെ ആ സ്ഥാനത്ത് ഓരക്കെ ഒന്ന് വ എടു എടുക്കും പക്ഷെ അത് േറെന്ന എടുത്ത ന പന്ന് കടക്കല്ലേ
ആഹ
ആ അപ്പളൊക്ക കഴിഞ്ഞ്ഞ നഞമ്മളക്ക അത കിടക്കാലന്നാ മതിെന്താണ് ചിലിയപ്പഴ കാല ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാാണ് ഒറ്റപ്പേര ആണെങ്കിൽ പിന്നെ ഒറ്റപ്പേര ആണെങ്കിൽന്നെ കടന്നാലും നീച്ച അങ്ങനെ എടുക്കേന്
ആഹ എനിക്ക് കൊഴപ്പില്ല ഞങ്ങള് സെപ്പറേറ്റ് ആയോണ്ട്േ
ആഹ് നിങ്ങക്ക്യപ്പ ഇണ്ടവി സപ്പേറ്റ്മുക്ക് മേണം കിടാം മേണ്ട കിക്കണം ഇത് എനിക്ക് രണ്ടു നേരം വെച്ചുണ്ടാ അഥവാ ന രാവിലെ എന്ത സുഖ ഉണ്ടക്കാണ്ട് ആശുപത്രിൽ പോയി വന്ന് വൈകുന്നേം ആകുമത്തേ ഞാൻ തന്നെ ട്ട എടുക്കണം
ഉ ഉ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സ്വന്തമായിട്ട് തെ ജോലി ചെയ്യ വീട്ടിൽ ഒരുപാട് പേരുള്ളോണ്ട് ഉപ്പാപ്പായാലും ഉമ്മായ ആയാലും
വയ അമ്മപ്പൊക്കെന്നെ വയസായിക്കണ ആ ഉ ഉമ്മക്കെ വയ കൊറ നല്ല വയസായില്ല അമ്മയൊക്കെ നീച്ച നടക്കും വയസ്സായിരിക്കണ് ഏ പിന്നെ പിന്നെ നാ തൂണിയാണ് ഓള്ള തന്നെ ഓള കൂടെ എല്ലാതും എടുക്കാൻ കഴിയൂല്ല
ആഹ ക കട്ടിിച്ചില്ലിിന തു
ഇല്ലല്ല ഇല്ല ഇല്ല ഇല്ല അവർക്ക് പട്ടിച്ച ട്ട കെട്ട കല്യാണക്കാരൊക്കെ വരുന്നെുണ്ട്
ആഹ
പിന്നെ നമ്മ ചിലവാണ് മ്മടെ വീട്
നമ്മള് ചെയ്തേ പറ്റും നമ്മള് ചെയ്തല്ലേ പറ്റും നമ്മള് ചെയ്യേണ്ടുള്ളത് നമ്മള് ചെയ്തേ പറ്റൂ
ഉ നഞമ്മള് ചെയ്തല്ലേ നഞമ്മളന്നെ എടുക്കണ്ടേ ഞമ്മള് ഞ ഓടിയാണെങ്കിലും നമ്മള് കടന്നാ കഴിഞ്ഞു നഞമ്മൾ എടുക്കേണ്ട പോടത്തേക്ക നഞമ്മള തന്നെ തെണ്ടേ വണ്ടയി പാഞ്ഞെടുക്കുമ്പോൾോഓരെടുുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒരുര് എന് പറഞ്ഞിട്ട ഇതാക്കിയി്ൊന്ന ഓ കക്കുമ്പോ നു നമ്മല ഇങ്ങെടുുകൊണ്ട്ിക്ക നമ്മവിടെ കടുമ്പോ നമു ഒരു ബുധിമുട്ടാണ്
ആഹ ആഹ
ആ അങ്ങനെയാണല്ലോ
ഉം ഉം ഓക്കെ ശരിന്ന കേട്ടാ
ആഹ ആയിക്കോട്ടെ
ആ